ഹലോ
ഹലോ ഹലോ കേക്കണില്ലേ ആ കേക്കുന്നൊണ്ട്
എന്തെല്ലാം വർത്താനം എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ആ സുഖം എന്താപണി ഫുഡ്കഴിച്ചു കെടന്നോ
ആ കിടക്കാർന്നു ഇപ്പങ്ങട്ട് എണീറ്റു വന്നോള്ളു ഇപ്പ ഇങ്ങനെ ഭയങ്കര വെയിലുകണ്ടപ്പൊ ഇങ്ങനെ വന്നിരിക്കാ
ആ ആ
ആ
എങ്ങനെ മ ഇന്ന് മയ കൊറവുണ്ടല്ലേ ഇന്നലെ കൂടെ ഇവിടെ മഴയാർന്നു ആ ആ പിന്നെ മക്കളൊക്കെവിടെ ഉണ്ടോ ആ വെക്കേഷനായോണ്ട് എവിടേക്കും പോയില്ലേ
ആ ഞാൻ എന്റെ വീട്ടിക്ക് വന്നിറെക്കാ
ഏ എത്രായി വന്നിട്ട്
ഇന്നാ വന്നത്
ഇന്നാ വന്നത്
കുട്ടി ചെറുതാണ് സ്കൂളിലൊന്നും പോണയല്ല അതുകാരണം പിന്നെ സ്കൂളില് പോണതല്ലേ നേഴ്സറീലാ അങ്ങനെ വീട്ടിചെന്നെറെക്കാ
ആ നഴ്സറീല് ചേർത്തിയില്ലേ
ആ ചേർത്തി പക്ഷെ പൂവാറൊന്നുല്ലൃ നല്ലമടിയാ അതുകാരണമങ്ങനെ പോവാറില്ല
ഉം ഉം പിന്നെന്തൊക്കെയാ ഹസ്ബെൻഡെവിടെ നാട്ടിലൊണ്ടോ ആ നാട്ടിലന്നെ ഉം ഇനിയെന്നാ വീട്ടിക്ക് എന്നാ പോവാ
ഇനീ
ഉം
ആ അവിടെന്താ വിശേഷം
ഇവിടിങ്ങനെ പോണ്
വർക്കെയ്യണ്ടോ
ഫുഡൊക്കെ ഇല്ല വർക്കെയ്യണൊന്നൂല്ലാ വീട്ടിലിരിക്കാ മ് മക്കളൊണ്ട് മൂന്നാളാ അപ്പം ഓലെനോക്കിയിങ്ങനെ വീട്ടിലിങ്ങനെ കയ്യാ ആ ആഹാ വല്യോം ആ വെക്കേഷനാവുമ്പോ രസാണ് പണിയുമാണ്
അതെ തല്ലുകൂട്ടൊക്കൊണ്ടോ
ഏ മൂന്നാലെണ്ണമില്ലേ മൂന്നും ഒന്നിനൊന്ന് മെച്ചാ വെല്ത് വെല്തിന് മാത്രെ ക്ല സ്കൂളി പോകാനായിട്ടുള്ളൂ
അതെ
ബാക്കിയുള്ള രണ്ടും ചെറുതാ
ആഹ് ആഹ്
ഉം ഉം ഇഞ്ഞിപ്പോ വെക്കേഷൻ കൈയിനോ കയ്യി എന്നിട്ട് പോകാനും വയ്യാ മദ്രസണ്ടായോണ്ടേ
ആഹ് ആഹ് ഞാനത് ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ട്യൂഷൻ എടുക്കണ്ടേ
ഏഹ് എവ് എന്ത് എന്താണ് ഏതാ ബാച്ചേതാ
അത് ഇപ്പ അങ്ങനെ ബേസ് ക്ലാസ്സുകള് അതുപോലെ അഡ്വാൻസ് ലെവലൊക്കെ ണ്ടല്ലോ
ഏഹ് ണ്ടോ ഞാൻ മോനെ ചെർത്തീനു വെക്കേഷൻല്ലേ
അതെ
അതെ കയിഞ്ഞു ആഹ് ഒരു മാസത്തെ കോഴ്സ ചെയ്യുന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന് ക്ലിയർ ആവാൻ വേണ്ടിട്ടാണ്
ഹിന്ദിയെടുക്കണ്
ഏഹ് ഹിന്ദിയണ് ഞാനോനെ ഇംഗ്ലീഷിനാ ചേർത്തനി ഓന് ഇംഗ്ലീഷ് ആദ്യം കഴിഞ്ഞ വെക്കേഷനില് വൗവൽസും ഇതൊക്കെ പഠിച്ചാൻ വേണ്ടിട്ട് ചേർത്തി ഇപ്പം സ്പ് എന്ന് സ്പീക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ളത്ള്ള ഈ വെക്കേഷനില് ചേർത്തി ഉ ഇങ്ങള് നല്ലതാണ് ആഹ് ആഹ്
വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോളത്തേനും കുട്ടികളൊക്കെ ഒന്ന് സെറ്റാവൂലോ
ആഹ് ഇപ്പൊ ഇന്നെ സ്കൂളിനിന്ന് ഈ വർക്ക് വർക്ക് ബുക്ക് അങ്ങനത്തെ ഓരോന്നാണല്ലോ വെക്കേഷനായാലും ഒയിവില്ല ബുക്ക കുട്ടികള് എഴുത്തല് നടത്താനേ നേരള്ളു ഡയറി എഴുതണം അങ്ങനത്തോരോന്നണ്ടല്ലോ ഉം നിങ്ങള് ക്ലാസ് കഴിഞ്ഞോ
ആഹ് ക്ലാസ്സ് രാവിലെ ഉണ്ടാർന്നു ഇനി രാത്രി അങ്ങനെ
രാത്രി എങ്ങനെ ഏഴ് മണിക്ക് സ്റ്റാർട്ടിങ് ചെയ്യുന്നെ
ആഹ് ഏഴ് ടു എട്ട് പിന്നെ രാവിലെ ഒരു പതിനൊന്നര ടു പന്ത്രണ്ടര ആ ടൈമിലൊക്കെ
ആഹ് ആഹ് ഞാന് പകലാട്ടാ എടുത്തിനേ രണ്ട് ടു മൂന്ന് എടുത്ത് ടൈം ആഹ് ടൈം ആവുമ്പോളേ ഫ്രീയാവും എന്നാലും ഞമ്മള് ഫ്രീ ആവണ്ടേ
അതെ ആഹ് വെക്കേഷൻ കാരണം എല്ലാരും കേറാറുണ്ട് ഇനിയിപ്പ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് കൊറച്ചൊരു പത്ത് ദിവസം ക്ലാസൊക്കെ ഉണ്ടാവും അപ്പൊ പിന്നെ എന്തായാലും ഒരു രാത്രി സമയത്തേ പറ്റുള്ളൂ ആഹ് ഒരു ഒമ്പത് പത്ത് ആ ഒരു റേഞ്ച്
ആഹ് നമ്മള അഞ്ച് ഏയാക്ലാസ് സ്റ്റാർട്ടിങ്ങിലറ്റല്ലേ ഹിന്ദി തൊടങ്ങുള്ളൂ ഏഴിലോ അഞ്ചിലോ ആഹ്
ഇപ്പൊ ഹിന്ദി സ്റ്റാർട്ടെയ്യണ്ട് ആഹ് അതാരണം കുട്ടികളൊക്കെ ഹിന്ദി ബേ്സിനൊക്കെ ബേസ് കൊടുക്കണ്ട് ഞാന് അപ്പൊ അഞ്ചാം ക്ലാസ്ത്തെ കുട്ടികളൊക്കെ ഇണ്ടയില്
ഉം
അങ്ങനെ കുഞ്ഞു കുട്ടിയെ കാരണം പുറത്തേക്കൊന്നും പോയി വർക്ക് ചെയ്യൻ പറ്റില്ലല്ലോ
ഇല്ലല്ല ആഹ് ഇങ്ങൾക്കും ഇൻ്റേം അതേ അവസ്ഥയാണ് ചെറിയ കുട്ടിയായോണ്ട് വർക്ക് കൊറേ ഓപ്പർച്യൂണിറ്റികൾ ണ്ട് എന്നാലും ഓൺലൈൻ വർക്ക് ആയാലും
ഉം പിന്നെ കുട്ടികളെനെ അങ്ങനെ ആക്കിട്ട് പോകും വേണ്ടേ നമുക്ക് നമുക്ക് അത്രയും വിശ്വസിച്ച് ആക്കി പോകാൻ പറ്റുന്ന ഒരാ ളടത്തല്ലേ ആക്കി പോവാൻ പറ്റുള്ളൂ
നിങ്ങളെ വീട്ടിലാരാ ഉള്ളേ അമ്മാൻ്റെ വീട്ടിലാ ഇള്ള്
ആഹ് ഞാനിപ്പോ ഹുസ്ബൻഡ് വീട്ടീന്ന് ഇങ്ങട്ട് വന്നിട്ട് ഒള്ളൂ
ആഹ് അങ്ങനെ പോൽ പോവലും വരലൊക്കെ അങ്ങനെ വണ്ടി വിട്ടുമോ
ആഹ് വണ്ടി എനിക്ക് സ്കൂട്ടി ഉണ്ട് സ്കൂട്ടിയിലാ വരാറ് ഇന്നിപ്പോ ഹസ്ബൻഡ കൂടെ വന്നത് ആ
ഹസ്ബൻഡ് നാട്ട നാട്ടിൽ തന്നെയ്ക്കല്ലേ
അങ്ങനെ അവരിന്ന് പോവും
ആരാ മോനോ മോളോ
മോനാ ഉള്ളേ ഒരാൾ ഉള്ളു
ആഹ്
അങ്ങനെ പിന്നെ ചായ
നിങ്ങൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞോ ഇല്ലമ മക്കൾ ഒക്കെ ഉറങ്ങ പിന്നെ ഇങ്ങൾ പ്ലസ് ടു ഓക്കേ കംപ്ലീറ്റ് ചെയ്താ
ആഹ് എന്റെ ഡിഗ്രി കഴിഞ്ഞു
ഉം
ഉം
ചായ കുടിക്കാനുള്ളെ നീ ഒരുങ്ങണം ചോറും ഇതൊക്കെ തീ കൊണ്ടു ത്ത് കടത്തിയിട്ടേ ഉള്ളു എപ്പഴോ കടക്കാൻ വേണ്ടി ഒരുങ്ങും ഓറ ഏഹ് ഞങ്ങൾ നേരം വെയ്കിണ് ഇപ്പൊ തറവാട്ടില് പണ ക്കാര്ണ്ട് ഹസ്ബൻ്ന്റെ വീട്ടില് വീട് പണിയാ
അതെ
അപ്പം അവിടെ പോയി കൂടിയെടുക്കാൻ പോകും അയിന്റെ എടേൽ ഇബഡ് താ പണി അങ്ങനെ ഒരു ഇതായ നേരം വെയ്ക്കും
ആഹ് ആകെ തെരക്കാവൂലേ
ആഹ് തെരക്കാണ്പ്പോ ഉം പിന്നെ ഈ ഒരു ടൈം ആവുമ്പോ കുറച്ചൊരു ഞാന് പ്ലസ് ടു കംപ്ലീറ്റ് ആയിട്ടുള്ളു അപ്പോയെക്കും മാരേജ് കഴിഞ് വീട്ട് കൊണ്ടന്നു പിന്നെ പോവാനും കഴിഞ്ഞില്ല വീടൊക്കെ ചെയ്യയ്നീ പക്ഷെ മക്കളായി അങ്ങനെ അതുകൊണ്ട് പിന്നെ കഴിഞ്ഞില്ല ഇൻക്കിങ്ങനെ ബസ്സിലൊന്നും കേറി ഇങ്ങനെ പോയി പരിചയല്ലാത്ത കൊണ്ട് പിന്നെ പേടിയായി ഇൻക്ക് പോകാൻ കുറച്ച് ലോങ്ങ്‌ക്കാണ് കെട്ടിച്ചത് ഉം അപ്പൊങ്ങനെ പോയില്ല അപ്പൊ പോ ഉം
ഇപ്പൊ ടീച്ചങ്ങനാ ഓൺലൈനായിട്ട് ഇങ്ങനെ ടീച്ചറായിട്ട്ങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ
അമ്മ നോക്കാൺ ഇന്നെ കുട്ടിനെ വീട്ടിലൊക്ക ആക്കി പോയിക്കൂടെ
ആക്കാ പക്ഷെ അവരൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ അവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ആക്കാൻ പറ്റില്ല പ്പ ഞാനിങ്ങനെ ഡി എൽ എഡ് ഇങ്ങനെ കൊറെ സ്ഥലത്ത് ഇങ്ങന അന്വേഷിച്ചപ്പൊ ഇണ്ട് അതിന് പോയി കഴിഞ് കഴിഞ്ഞല് കു കുട്ടീനെ കൊണ്ടകും ചെയ്യാം ഇപ്പൊ നാല് വയസ് അഞ്ചു വയസൊക്കെ ആവാറായില്ലേ അപ്പൊ അവിടെ പോയിട്ട് ചേർത്തി കഴിഞ് കഴിഞ്ഞാല് അപ്പൊ അവിടെ പഠിക്കും ചെയ്യുക അങ്ങനെ അവനെ ചെയ്യാല അങ്ങനെ വിചാരിച്ചിരിക്കുണ്ട്
ആഹ് നോക്കണ നമ്മൾ ഇപ്പളെ നോക്കണം പിന്നെ എങ്ങനെ പിന്നേക്ക് വെച്ചച്ചിട്ടൊരു കാര്യവുമില്ല അത് ഇൻക്കൊക്കപ്പം പ്ലസ് ടു കയിഞ്ഞ് എന്തെങ്കിലും ഒരു കോഴ്സോ ഒരു സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കി നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ആവുയേന്ന് ഇപ്പളാ ഇങ്ങനെ ഖേദിക്ക്ണ് ഇപ്പട്ട് കയ്യുംല്ല മക്കളൊരു വൽ താ വൽ നോക്കാതെ ഓലെ പഠിപ്പിക്കാനും ഓലെ നോ ഇതാക്കാനും
അതെ എല്ലാർക്കും ഇപ്പോ വീട്ടില് രണ്ടുപേരുണ്ട്ച്ച രണ്ടു പേർക്കും വർക്ക് വേണം ഒരാൾക്ക് മാത്രമായിട്ട് ഇണ്ടായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല
രണ്ടുപേരും വർക്കെയ്താ തന്നേണ്
നമ് നമ്മക്കിപ്പം വർക്ക് ഏ ഏണിങ്ങിന് മാത്രല്ല നമ്മക്കൊരു ഫ്രീഡം മാണ്ടേ അയ് വിചാരിച്ചിട്ടാ പിന്നെന്തെ ന്തെകിലും ഒരു വർക്ക് നോക്ക്‌ണ് ഉം ഉം ഉം ഉം അതെ ഇൻക്കൊക്കെ നല്ല ആഗ്രഹേനി ജോലി ജോലി കിട്ടി പോവാനൊക്കെ ആഹ് ആഹ് ആഹ് ആ
എനിക്കതേട്ടോ വർക്ക് ചെയ്യാ പറഞ്ഞ് കഴിഞ്ഞാ നല്ല ഇഷ്ടാണ് ഹ് അതിഞിപ്പോ എന്താണങ്കിലും അതല്ലെ ഇപ്പൊ ഓൺലൈനായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണത്
ഇൻക്ക് നേഴ്സിങ് അങ്ങൻത്തെ ഓരോന്നിനേഴ്ന്ന് താല്പര്യം അയ് ഞാൻ എം എൽ ടി ആ പഠിച്ചീന്നെ ആ എം എൽ ടി കംപ്ലീറ്റ് ആയി അല്ല
ആ
പി എം എൽ ടി എടുക്കാ കഴിഞ്ഞിന്ന പ്ലസ് ടുവിന് എം എൽ ടി ഉണ്ടല്ലോ വി എച്ച് സി അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ എടുക്കല് അത് കഴിഞ്ഞാരെ പിന്നെ പോവാൻ കഴിഞ്ഞില്ല ഉം ഉം അതെ വർക്ക് ചെയ്യാന് നമ്മളെ എം എൽ ടി കഴിഞ്ഞാ വർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ പിന്നിം രണ്ട് വർഷം വെ
ട്രൈയിനിങ്ങാ
അ എല്ല പ്ലസ് ടു വി എച്ച് എസ് സി അറിയില്ലേ?
ആ ആ അങ്ങനെ
പ്ലസ് വൺ പ്ലസ് ടു വി എച് എസ് സി. കൊ ആ അതായെടുത്തത് സയൻസ് ഉം ഉം. അത് കഴിഞ്ഞാരെ പിന്നെ നമുക്ക് ഉം എം എൽ ടി തൊടരാൻ കഴിഞ്ഞീല ഉം തൊ.. ഒരു കൊല്ലത്ത് രണ്ടു കൊല്ലത്ത് പഠിച്ചാല് നമക്ക് ലാബിലൊക്കെ കേറേയ്ന്ന്
ആഹ് എനിക്കതേട്ടോ നല്ല ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ആഗ്രഹായിരുന്നു നേഴ്സ് ആവണം എന്നൊക്കെ..
മ് അ.. ഉം ഇങ്ങള് ഏതേട്ത്ത് പ്ലസ് ടു സയൻസോ കൊമേഴ്സോ? ഉം ഉം
ആഹ് പിന്നെ അങ്ങനെ ബീക്കോമെടുത്ത് അങ്ങനെ അങ്ങനെങ്ങനെ പോയി. വിചാരിച്ചത് വേ നടക്കണത് വേറൊന്ന് അങ്ങനെ അങ്ങനെ ആയിപ്പോയി.
ഏം ഇങ്ങള് പ്ല ഡിഗ്രി കംപ്ലീറ്റ് ആയേരേ മേരേജ് കഴിഞ്ഞ്?
ആ ഡിഗി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വർക്കെയ്യാരുന്നു, വർക്കെയ്യല് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ഇതായത്.
ആ മാരേജ് കയിഞ്ഞതല്ലേ ആ.. ഏ എങ്ങനെ പ് ഒരേ ഏജോ,
ഏയ് ഒരേ ഏജല്ല അ മൂന്ന് വയസ്സ് ഡിഫ്റൻസ് ഉണ്ട് അങ്ങനെ..
ഉം അവിടെ അടുത്തന്നെ ഇങ്ങളെ വീടിന്റെ.. വീടിന്റെ അടുത്തന്നേണോ?
അല്ല അടുത്തല്ല ഫാമിലിയിലാണ് അടുത്ത് പറഞ്ഞ അത്ര അടുത്തല്ല. കൊറച്ച് വരാ..
ഉം ഉം പിന്നെ കൊറേ ദൂരേണ് കൊറച്ച് പോണം വീട്ട്.. പോണം വീട്ടക്ക് പെട്ടെന്നൊന്നും പോ പോയി പോരാൻ കയ്യുല പറയ
ഇല്ല്യ ഹാലെ
ഉം ഉം
ആഹ്
അടുത്തവണ സുഖം എന്ന നമുക്ക് എപ്പോഴും പോവും ചെയ്യാ
അതെ
ഒറ്റ ഒറ്റക്കാണെങ്കിലും ഉം അവിടെ എങ്ങനെ പ ഒപ്പം വെയിലോ മഴേ
ആഹ് നല്ല വെയിൽണ്ട് എന്ത മരം മുറിക്കുണ്ട അപ്പ അത് നോക്കിയിരിക്കേ ഞ
ഏഹ് ഇപ്പ നല്ല വെയില രാവിലെ നല്ല മഴയിനി തുണിയിട്ടും അല ക അലക്കിയതൊന്നും ഇപ്പം ഉം മ പിന്നെ ഉണങ്ങി കിട്ടണില്ല
ആഹ് ഇവിടെ അതേ എത്രച്ചിട്ട കിടക്കണത്
ഉം കംഫേർട്ട് വാങ്ങാലോ അപ്പൊ ഞാന് എന്നാ പിന്നെ ഉണങ്ങിയില്ലെലും ഇട്ടാലൊരു മണ ഉണ്ടാവും
ആഹ് വാഷിംഗ് മെഷീൻണ്ട് ഇവിടെ ഏട്ടന്റെ വീട്ടില് വാഷിങ് മെഷീൻ ഉണ്ട് അത് കാരം പിന്നെ ആഹ് ഡ്രൈൽ ഇട്ടിട്ടേ ആഹ്
ഉം പക്ഷെ ഉണങ്ങി കിട്ടിയാലും മക്കൾതാണേ ഒണ ഒരു ഒരു ദിവസം തന്നെ ഉള്ള മൊത്തം ഇതാക്കിടും
ആഹ്
വലുതാണ് തെയ്യാത്തെ ഉം എത്ര ഇട്ടാലും ഉം പിന്നെ മെഷീൽ ഇടുണേലും ലിമിറ്റ് അല്ലേ പിന്ന നിങ്ങൾക്കൊക്കെ ഒന്നല്ലേ ഇന്റെ മൂന്നെണത്തിന്റെണ്ട്
അതെ പക്ഷെ മെഷീനെക്കാലും ഒന്നുകൂടി ന നല്ലത് കല്ലുമേ തിരുമ്പോഴാ അത് പെട്ടെന്ന് കഴുയും ചെയ്യും
ആഹ് അല്ല ഇതി ന്റെ ത് ഓട്ടമ ഇൻക്ക് ഞാൻ എല്ലാ പണി കഴിഞ്ഞ ഓട്ടോമാറ്റിക് ആയുണ്ട് അയക്കണ്ട് ഇടലാ പിന്നെ എപ്പോളെങ്കിലൊക്കെ പോയി എടുത്ത് ചിക്കിയാ മതി
ആഹ് ഞങ്ങക്കങ്ങനെ
പക്ഷെ ഈ നല്ല പുതിയ വസ്ത്രങ്ങളൊന്നും അയ് കിട്ടാല് ശരിയാവുല പിന്നെ അത് ഇങ്ങട്ട് നാസായി കിട്ടും ഉം
ഇനിക്കത് കാരണം വാഷിംഗ് മെഷീനിൽ അങ്ങനെ തിരുമ്പണത് ഇഷ്ടല്ലേ ആഹ് ഡ്രൈൽ ഇടാൻ മാത്രം അയി ഇഷ്ടാണ് അതാവുമ്പോ പിന്നെ മഴയാണെങ്കിലും പെട്ടെന്ന് ഉണങ്ങി കിട്ടൂലോ
അത് കുട്ടികളതൊക്കെ പിന്നെല്ലേ അങ്ങനെ പുറത്തിറങ്ങി കളിച്ചാത്ത്ണ്ട് വല്ലാ ചളിണ്ടാവുല അപ്പൊ പിന്ന അയിക്കന്നെ ഇടാ നല്ലത് ഇത് തിരു തിരുമ്പാനറങ്ങാരണം ബൈ കുറേ ടൈം എടുക്കും അയിലും വലിയ ടൈം വേറെ ഇല്ല പിന്നെ പിന്നെ അവുത്ത് കേറുമ്പോത്തിന് ഒരു വിധാവും പിന്നെ അയിന്റെടെ മക്കൾ പൊർ ഞാന് നമ്മള് പൊറത്താണ്ന്നുണ്ടെങ്കിൽ മക്കളും പുറത്തായിരുന്നു
ആഹ്
അല്ല ഔത്താണെന്നുണ്ടെല് അയിലാറ പണി ഔത്തുണ്ടാവും പെരേല്
ഇന്നയികോട്ടെ
ആഹ് പൻ ആ പൻന്ന ഇന്നാ ആയിക്കോട്ടെ ഇന്നാല് ആ ശരി ണെ ആഹ്